അളിയാ കേൾക്ക്ണ്ടോ?
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട്. ഞാനാദ്യം കേൾക്കു ല കരുതിയത് ഏ ആഹ് ഞാൻ ഇന്നലെ പോയിരുന്നു പിന്നെ വൈകുന്നേരം നാട്ട്ക്ക് പോന്നു.
അതെന്തേ ഇന്നലൊ ഒരു പോയി വരവ്.
അത് ഇപ്പോ പോയി വരലാണ് സാധാരണ ഇണ്ടാവല്.
എ പിന്നെ ഈ കോളേജിനടുത്താണോ താമസിക്കുന്ന്.
കോളേജിന് അടുത്ത് വച്ചാല് അടുത്ത് തന്നെയാണ് പക്ഷെ ഞാന് ലീവ് എടുത്ത്ക്കാണ്. ഇപ്പൊ മൂന്ന് ദിവസത്തിന് ലീവ്എടു ത്ത് കാണ്.
എന്തേ എക്സാം അനുബന ധാ യിട്ടാണോ അതോ എക്സാം അനുബന്ധമായിട്ടാണോ അതോ വേറെ വല്ലതാണോ?
എക്സാം അനുബന്ധയിട്ടല്ല അല്ലാതെ ലീവ് എടുത്തക്കാണ് വെറുതെ ലീവ് എടുത്തു. എടക്ക് ലീവ് എടുക്കണല്ലോ എന്നും ഇങ്ങനെ പോയി വരാൻറ്റുല ലോ അപ്പോൾ എടുത്തത.
അല്ല അപ്പോ ഏ എന്റെ ഒരു ചോദ്യം ഏഹ നമ്മളിങ്ങനെ. കോളേജിൽ നിന്ന് പഠിക്കണ സമയത്ത് അനാവശ്യമായ രീതിയിൽ രണ്ടും മൂന്നും ദിവസം ലീവ് എടുക്കുക എന്നുള്ളത്. അതൊരു നല്ല പ്രവണതയാണോ പ്രത്യേകിച്ച് നല്ലൊരു നല്ലൊരു പ്രൊഫഷണൽ. ഏ എന്താ പറയാ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഭാവി. സ്വപ്നം കണ്ടുകൊണ്ട് പഠിക്കുന്ന അഥവാ അതിനായിട്ട് ഉഴിഞു വെച്ച ഒരു സംഘത്തിലെ അംഗങ്ങള് ഇങ്ങനെ. ഏ രണ്ടു മൂന്നും ദിവസം വീട്ടി പോയിരിക്ക. അവർക്കൊക്കെ പ്രത്യേകമായ രീതിയിൽ പുറത്തുന്നൊക്കെ ആൾക്കാർ വന്ന് ക്ലാസ് എടുക്കണ സമയത്ത്. മറ്റു കുട്ടികളെക്കാൾ ഒരു സ്പെഷ്യൽ ആയിട്ട് പ്രത്യേകതരം. വിവാഹക്കാരായിട്ട് കാണുന്ന ഒരു സംഘത്തിലെ അംഗം എന്ന നിലയിൽ താങ്കളിങ്ങനെ. പോയിട്ട് പുറത്ത് പോയിട്ട് വീട്ടിൽ പോയി വര അതൊക്കെ നിങ്ങളുടെ പഠനത്തെ ബാധിക്കൂലേ?
അപ്പൊ ഞാൻ മനസ്സിലാക്കണത് ഈ ഇങ്ങനെ ഈ ലക്ഷ്യമുന്നിൽ കാണുന്നോരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ എവിടെ പോയാലും പഠിക്കും പിന്നെ നമ്മള് ഈ നമ്മൾ ഈ പഠനത്തിന്റെ ഇടൽ വേറൊരു സ്ട്രാറ്റജി ണ്ട് അഥവാ പഠിക്കുമ്പോൾ ഫുൾ ടൈം അമ്മള് ങ്ങനെ പഠിക്കരുത് ഇപ്പ ഈ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ തുടർച്ചയാ പഠിക്കുമ്പോ തന്നെ അതിന്റെ ഇടയിൽ ബ്രേക്ക് കൊടുക്കുവല്ലോ ക്ലാസ് ആണെങ്കിലൊക്കെ നടക്കണത് ന്ത്‌ ആ ബ്രേക്ക് കൊടുക്കണ എന്തിനാ വെച്ചാ ഒരു റിഫ്രഷ്മെന്റിനാണ് അപ്പൊ അതേപോലെയാണ് നമ്മൾ ഒരു മാസൊക്കെ എവിടെലും ഇങ്ങനെ നിക്കുമ്പോ പിന്നെ ഒരു മൂന്ന്ദിവസം വീട്ടുകാരോടൊപ്പം വന്ന് ഒന്ന് റീഫ മൈൻഡ ഒക്ക ഒന്ന് റീഫ്രഷക്കിട്ട് നമ്മള്തിരിച്ച് പോയിട്ട് വീണ്ടും നമ്മള് പഠനത്തിന് മുഴുകന്ന്ള്ളത് പ്പാ അയ്ന് വേണ്ടിട്ടുള്ളോരു ലീവ്ടുത്ത് പോന്നതാണ് ഞാൻ
മാസാന്തായിട്ട് ലീവ്ടുത്ത് പോകണ ചോദിച്ചത് ഉം മാസാന്തായിട്ട് അത് സ്വാഭാവികാണ് അല്ലാതെ അല്ലാതെ തന്നെ ഇപ്പ ആഴ്ചയിലൊക്കെ തൊട്ടടുത്ത് വീടുകളുള്ള ഒരുപാട് പേര് നമുക്കറിയുന്ന നമ്മളെ വല കൂട്ടു വലയത്തിലുള്ള ആൾക്കാ ഒരുപാടുണ്ടാവും അവര് എഹ് പ്രത്യക്ഷത്തില് നല്ല കഴിവുള്ള ആൾക്കാരാണ് ഏഹ് നല്ല രീതിയിൽ ഒരുപാട് കാ ഒരുപാട് വിജയങ്ങളൊക്കെ കാഴ്ച വെക്കുന്ന ആൾക്കാരൊക്കെണ്ടാവും എങ്കിൽ കൂടി എഹ് അവര് ഇങ്ങനെ നാട്ടു പോവ എഹ് അങ്ങനെ ഇത് ഫാമിലി ഫാമിലിയോടുള്ള ബന്ധം നിഷേദിക്കണം നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഈ ഒരു ക ഒരു തുടർച്ചയ ഉണ്ടല്ലോ പഠണത്തിന്റെ തുടർച്ച നമ്മളൊക്കെ പോരന്റ്സ് മീറ്റിംഗ അങ്ങനൊക്കെ ആയിട്ട് കു വിളിക്കണ സമയത്ത് ഉസ്താദ് മാരൊക്കെ പറയുന്ന കാര്യാണ് നിങ്ങ അങ്ങനെ വീട്ടിലേക്ക് കുട്ടികളെ വിളിക്കരുത് ഏയ് കാരണം അവർക്ക് അവരുടെ ചിന്ത മാറും അവവിടെ പഠനത്തിൽ നിന്നുള്ള അവരുടെ ചിന്ത ഷിഫ്റ്റ് ചെയ്താണ്ട് വേറെ പല ചിന്തകളിലേക്കും വ്യാപിച്ച് കെടക്കുന്ന സമയത്ത് അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല ഏ അങ്ങനെ സമയത്ത് അവരുടെ ആ കുട്ടിയുടെ ഏഹ് ആഹ് ഔ ആ കുട്ടിയുടെ പ്രവർത്തനത്തെ ആ കുട്ടിയുടെ എഹ് ആഹ് അയ്നെ അയ്നെ ബാധിക്കുന്നില്ല അവിടെ ഒരു ഹ് ഉയർച്ചയെ ബാധിക്കൂല അ
ആഹ് അത് അത് രു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം നമ്മള് പഠനത്തിടയിൽ ഒരു ശല്യം പോലെയാണ് നമുക്ക് പിന്നെ ആ തോന്നാ ഈ അമ്മളെ വീടുകളുടെ അയ് ഇപ്പൊ അയലുപക്കത്ത് ന്തെങ്കിലും കല്യാണോ പരിപാടികളോ ക്കെ ഉണ്ടെങ്കിൽ വീട്ടുകാരാ വിവരം പറയാതിരിക്കുന്നതാണ് ശരി ഏറ്റവും കൂടുതൽ നല്ല നല്ലത് വീട്ടുകാരു വിവരം തന്നെ പറയരുത് ന്റെ മോനവിടെ പഠിക്കാണല്ലോ അപ്പൊ വെറുതെ എന്തിനാണ് അവന്റെ പഠനത്തെ കൊളക്കണെ ന്നുള്ള നിലക്ക് ആ വീട്ടുകാരന്നെ ഒരു ജാഗ്രത പാലിക്കണം ന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നെ പിന്നെ സുഹൃത്തുക്കളാണെങ്കിലും പ്പൊ ചിലർക്ക് നല്ല ബന്ധങ്ങളായിരിക്കും ഹ് നാട്ടിലെ സുഹൃത്തുക്കളായിട്ടൊക്കെ കൂടുതൽ നല്ല ബന്ധങ്ങളണ്ടെങ്കിൽ അവരുടേ വെല്ല്യ കല്യാണങ്ങളോ അവരുടെ വീട്ടികളിലെ പരിപാടികളിലൊ ഒക്കെ ചിലപ്പോ എന്തായാലും പങ്കെടുക്കേണ്ടി വരും അപ്പൊ ഈ ആ ഒരു മനസ്സും വെച്ചിട്ട് അവിടെരുന്നാലും അത് വേറെ പ്രശ്നാവും
പിന്നെ ഞാനിപ്പോ ക്യാമ്പസ് മാറിക്ക്ണു ക്യാമ്പസ് മാറാ മീൻസ് ഞാന് വേറെ ഒരു രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച് വര്ണെ വേറൊരു ക്യാമ്പസിൽ ജോയിൻ ചെയ്തിട്ണ്ട്
ഓഹ് ഓക്കെ ഓക്കേ ആഹ് അങ്ങനെ ആവുമ്പോ വ്യത്യാസല്ല ഒരു ബോർഡിങ് ടൈപ്പ് ഹ് കോളേജ് രീതി ആ വിദ്യാലയ രീതിയിലേക്ക് വരുമ്പോഴാണ് തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എങ്കിലും അവിടെ വേറൊരു പോയിന്റ് ണ്ട് എന്താച്ചാല് നമ്മള് ഫുൾ ടൈം പഠനത്തിന് വാണ്ടിട്ട നമ്മു ജീവിത ഒഴിഞ്ഞു വെക്കുകുണ്ടെങ്കി തങ്ങള് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഫ്രണ്ട്സ് ണ്ടാവും എഹ് അതുപോലെ ബന്ധങ്ങള് കുടുംബ ബന്ധങ്ങൾ ണ്ടാവും നമ്മടെ ന്നെ അപ്പൊ ആഹ് അത് ന്നുള്ളത് എഹ് നമ്മൾ ഈ പഠനം കാരണത്തല് അത് വിശദിക്കപ്പെടാനും പാടില്ല കാരണം ഏഹ് ഈ നമ്മുടെ ഈ വർഷത്തെ ഒരു പത്ത് വർഷ പഠന കാലയളവിൽ ഒരുപാട് ബന്ധങ്ങൾ മുറിഞ് പോയിട്ടായി എനിക്ക് തന്നെ ഫീല്ണ്ട് അനുഭവണ്ട് ഏ നമ്മള് ആ
നാട്ടിൽ വന്നാലൊന്നും പലരും നമ്മള അറീല്ല നീ എവിട്തേണ് ജ്ജ് എവിടത്തെണ് അന്നെ ഈ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയും പിന്നെ നമ്മൾ പറയും ഞാനീ വീട്ടിലാണ്ന്ന് പറയുമ്പോൾ ഓല്ക്ക് ഓല് അത്ഭുതപ്പെടയണേ ഏയ് അവിടെങ്ങനെ ഒരാളുണ്ടോ പിന്നെ ചെലൊര് പറയും ആഹ് അവിടെ ഇങ്ങനെ ഒരാളുണ്ടന്ന് നമുക്കറിയാം പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നത്ന്ന് പറഞ്ഞട്ട് ഓലെമ്മള അങ്ങട്ട് പരിചയപ്പെടുത്തും
അത് അത് സത്യം പറഞ്ഞാൽ ഇപ്പോൊ അതിപ്പോ ആരെ ഭാഗത്താണ് ഇപ്പ ആ ഒരു പ്രശ്നം വരുന്ന്ന്നുള്ളതാണ് ഏഹ് അത് നമ്മുടെ എന്ത്പ്പ പറയാ നമ്മളെ രക്ഷിതാക്കള പ്രശ്നയിട്ടാണോ അതോ നമ്മടെ പഠ പഠിപ്പിക്കുന്ന നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പ്രശ്നയിട്ടണൊ അതോ നമ്മടെ തന്നെ പ്രശ്നമായിട്ടണൊ എ ഏത് രീതിയിലാണ് ഇപ്പോ അതിനെ വായിക്കാൻ പറ്റുക കാരണം നമ്മള് ആ ഒരു ചെറുപ്പം മുതലെ ഇപ്പോ ചെറിയ വളരെ വളരെ ചെറിയ പ്രായത്തിതന്നെ ഉം ഒരുപാട് മാസത്തിന് ഒരു മാസത്തിനൊക്കെ നിന്ന് പഠിച്ച് ഉം വെറും മൂന്ന് ദിവസത്തിനൊക്കെ മാത്രം വരുന്ന രീതി യും നമ്മുടെ ജീവിതങ്ങൾ മാറ്റിപ്പറിച്ച് നടുമ്പോഴാണ് ഈ സമയത്ത് നമ്മള് നാട്ടിലേക്കുള്ള ബന്ധം കുറവാണ് വലിയ വലിയ പരിപാടികൾ വളരെ പ്രധാനപ്പെട്ട വലിയ പരിപാടികൾ ഉണ്ടെങ്കൽക്ക് മാത്രേ വരുന്നുള്ളൂ ആ സമയത്ത് നമ്മുടെ ബന്ധങ്ങൾ ഒരുപാട് മുറിയുന്നുണ്ട്
ആഹ് അപ്പോൊ അതെന്താ വെച്ചാല് ഈ ഞാന് മനസ്സിലാക്കണത് അതാ വിദ്യാർത്ഥിയുടെ ഒരു ഭാഗണ്ട് അ ഞാൻ അതിന് പുറമെ ഏറ്റവും കൂടുതൽ അവരെ പടിപ്പിക്കുന്നവരുടെ അധ്യാപകരുടെ പ്രശ്നമായിട്ടാണ് ഞാൻ മനസിലാക് ന്നത് അദ്ധ്യാപകര് മാനേജ്മെന്റിനൊക്കെ കാരണം ഈ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഇതിനെ പറ്റി അന്തം ഇണ്ടാവൂല്ല അപ്പൊ ഇവര് വരുമ്പോൾ ഇവരോട് ഇതിനെ പറ്റിയിട്ടുള്ള ഇതിന്റെ പ്രാധാന്യം ആളുകളോട് ഇടപഴകേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇടപഴകണം പിന്നെ അതിനുള്ള ഒരു വകുപ്പും ഈ മാസത്തില് വെറും മൂന്ന് ദിവസൊക്കെ കിട്ടിയാല് സ്വാഭാവികമായിട്ടും കുട്ടി ട്ടികൾക്ക് ആകെ പരിചയം ഇണ്ടാവ അവരുടെ സുഹൃത്തുക്കളുമായിട്ട് മാത്രണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുട്ടികൾ നാട്ടിൽ വന്നാലും നാട്ടിൻപുറത്തൊന്നും പോവാതെ അവിടുള്ള ആളുകളോട് പരിചയപ്പെടാതെ ഒരു മൂന്ന് ദിവസ അല്ലേ അത് വന്നാ പെട്ടെന്ന് കഴിഞ്ഞു പോകും ചെയ്യും അപ്പ പിന്നെ അങ്ങനെ തിരിച്ചു പോകുമ്പോ പിന്നെ കൂടുതൽ ആപ്പാടും ഇപ്പം സുഹൃത്തുളോട് മാത്രയിരിക്കും നാട്ടിലുള്ള ആളുകളോടടുപ്പം കുറയും പിന്നെ അത് അങ്ങനെ കാലങ്ങളോളം അങ്ങനെ നീണ്ട് പോകുമ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഇള്ള സൗഹൃദങ്ങൾ ശക്തിപ്പെടുകയും മറ്റേതൊക്കെ വീണ്ടും വീണ്ടും അങ്ങനെ അകന്നു പോവുകയും ചെയ്യും അതണിപ്പോ സംഭവത്തിൽ നടക്കണുന്നത്
ഈ സുഹൃത്ത് ബന്ധം തന്നെ ഒരു ആവറേജ് ലെവലുള്ള കുട്ടികൾക്ക് അങ്ങനെ സുഹൃത്ത് ബന്ധം ഉണ്ടാവും എന്നാലും ഒരു വളരെ റയർ ആയിട്ടുള്ള വേറൊ ഒരു വ റയർ പീസ് ആയിട്ട് വേറൊരു ടീം വരുന്നുണ്ട് എന്താ വച്ചാൽ ഈ ആകെ ഒരു മൂന്ന് ദിവസാണല്ലോ ഈ മൊബൈലൊക്കെ മൊബൈലിന്റെ ഉപയോഗ ഒരു കൂടുതൽ ഉപയോഗം കൂടിയ സമയത്ത് ആയതൊണ്ട് ഏ കുട്ടികൾ ആകെ മൂന്ന് ദിവസം പോവാൻ കിട്ടുള്ളൂ അപ്പൊ മൂന്ന് ദിവസം ഫോണിൽ അങ്ങ് ചടഞ്ഞ് കൂടിയിരിക്കണ് അവരപ്പം മുമ്പ് മുമ്പ് മുമ്പ് കാലങ്ങളിൽ മുമ്പ് വർഷങ്ങളിൽ നങ്ങളോടൊപ്പം കളിക്കാനും മറ്റു മദ്രസകളും സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന കൂട്ടുകാരെയും കാണാൻ പോകാനോ അതിനുള്ളോരു മനസ് മനോഗതി അവർക്കില്ല അവര് ഫുൾടൈം മ് ഫോണിൽ ചടഞ്ഞ് കൂടി ഇരിക്കുന്ന കാരണത്താൽ അവരുടെ ബന്ധങ്ങളും കുറയുന്നുണ്ട് അവർക്ക് നാട്ടി ട്ടുകാരെ ഫേസ് ചെയ്യനുള്ള ഉം അവര് ഏ അഭിമുഖീരിക്കാനുള്ള ഏ ബുദ്ധിമുട്ടുണ്ട് മടിയന്മാരായി തീരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വേറെ വരുന്നുണ്ട്
ആ അതീ ചെറുപ്പം മുതലേ അവർക്ക് അതിന്റെ ശീലല്ല നമ്മുടെ ശീലങ്ങളല്ലേ ഈ എല്ലാതും നമ്മളെ ഏ രൂപപ്പെട്ത്ത്ന്നത്. അപ്പെ ഈ ആദ്യേ ചെർപ്പം മുതല് ചെർപ്പം മുതലാർഞ്ഞാ അവർക്ക് മേന ത്തില് അന്തം വെക്ക്ണ സമയത്തന്നെ അ അഅന്തം വെക്കണേന്നെ മുന്നേ തന്നെ ഈ അമ്മള് ഈ ക്യാമ്പസുകള്ള് കൊണ്ടാക്കുമ്പോ ആ കുട്ടികൾക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ കിട്ടുന്നില്ല. നാട്ടുകാരോട് സംസാരിക്കണം കുടുംബക്കാരര്ത്ത്ക് ക്കൊ പോണം. ആള് ആളുകളോടെ ക്കെങ്ങെനെ എടപഴകണന്ന്ള്ളത് ഈ യമ്മളെ പോലെള്ള വിദ്യാർത്ഥികൾക്ക് പലർക്കും നെ വെര്നെ പ്രശ്നാണ് എങ്ങനെ ആളുകളോട് അഭിമുഖീകരിക്കണം. ഒരു ഏഹ് നാട്ടിൻ പുറത്ത്ള്ള ആള്കളോട് എങ്ങനെ അഭിമുഖീകരി ക്കണം വീട്ട്കാരോട് പ് കുടുംബങ്ങൾലൊക്കെ ചെന്നാല് എങ്ങനെ സംസാരിക്കണം എങ്ങനെ എടപഴകണം. അല്ലെങ്കിൽ ഒരു നാട്ടിലുള്ളരു പരിപാടിയിൽ എങ്ങനെ പങ്കെടുക്കണം എന്നുള്ളത് ചെൽപ്പോ അറിയില്ല അപ്പ കാരണന്താന്ന് വെച്ചാല് നമ്മുടെ ഈ നമ്മുടെ സർക്കിളിലള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾങ്ങനെ പ്പോഴും മുഴുകിയിട്ടും അവിടെള്ള കാര്യ ള്ള് വ്യാപൃതായിട്ടും ഞമ്മള് മറ്റ് കാര്യങ്ങൾലൊക്കേണ്ട് ശ്രദ്ധ വിടാണ്. അതാണ് മ്മൾടെ മെയിന് പ്രശ്നം. പിന്നെ അതങ്ങട്ട് ശീലായി. വെൽതാവ്മ്പൊഴും ആ ചെറുപ്പത്തിലെ ഏ ഏ ചൊട്ടയിലെ ഗീലം ചുടല വെരേന്ന് പർഞ്ഞ മായിരി അതങ്ങനെ ആ ശീലങ്ങളങ്ങനെ തുടർന്നൊണ്ടിരിക്കാണ്.
മ്. തീർച്ചയായും അത് വളരെ വ വളരേ ത്‌നോട് നല്ല അനുബന്ധായിട്ട്ള്ളെ രു നല്ലെരു കോട്ടിങ്ങായിത് തോന്നി. അതുപോലെ തന്നെ വേറെരു പ്രശ്നംണ്ട്.
നാട്ട്കാരോടൊക്കെ നീയൊക്കെ നല്ല സംസാരിക്കോന്ന്
ഇല്ല കൊറവാണ്. വളരെ ആവറേജ് ലെവലാണ് ഞാന് ഞാനും ഏഹ് എൻ്റെ ഏറ്റവും അട്ത്ത സുഹൃത്തുക്കളോട് മാത്ര മാ സുഹൃത്തുക്കളോട് മാത്ര വല്ല്യബന്ധള്ളൂ മ്. മറ്റൊ രീതിക്ക് നാട്ടുകാരോട്ത്തക്കെ ര് ബന്ധം വളരെ കൊറവാണ്. പിന്നെ വേറൊരു പ്രശ്നാണ് നമ്മളോട് നമ്മളെ സ് ഏ സ്ഥാപനൊക്കെ പറയും. ഏ നമ്മളെ നാട്ടില് വലിയെ ഏ ലീഡർഷിപ്പ് ക്വാളിറ്റിയില് ഏ നാട് നെ നയിക്കേണ്ടവരാണ് ഈ അവടെ പോയിത് ചെയ്യണം, ഇവടെ പോയത് ചെയ്യണം പക്ഷെ ആ രീതീല്ള്ളെ നമുക്കൊരു ട്രൈനിങ്ങോ മറ്റോ ഏ സ്ഥാപനത്തിനുള്ളില് വെച്ച് നടക്കുന്ന്ണ്ട്. പക്ഷെ സ്ഥാപനത്തിനുള്ളില്ള്ള അറ്റ്മോസ്ഫിയറും സ്ഥാപനത്തിൻ്റെ പൊറത്തുള്ള അന്തരീക്ഷം വ്യത്യാസാണല്ലോ? അയിനെ കുറിച്ചെന്താഭിപ്രായം.
ആഹ് ആഹ് ആഹ് അത് ഒര് സംഭവം ശരിയാണ്. അത് ഞാൻ നേർത്തെ പർഞ്ഞമാരി ശീലത്ത്ന്റെ പ്രശ്നണ്. പക്ഷെ ഞാന് നാളെ ഇപ്പൊ ഈ സ ഞാൻ കൊറേ ഒരുപാട് കാലത്ത് നേ ഷം പ്പിയീ കഴിഞ്ഞ ഒന്ന്, രണ്ട് വർഷങ്ങൾലായിട്ട് നാട്ടില് ഒരുപാട് ആൾക്കാരായിട്ട് പരമാധി ഏ പാ പങ്ക് പരിചയപ്പെടെയും അത്പോല ഗ്രൂപ്പുകൾലൊക്കെ ചെർതായിട്ടങ്ങനെ മെസ്സേജ് കൊടുക്കുമ്പോ ചിലര് ചോയ്ക്കും താരാണ്. അല്ലെങ്കി എന്താണ്. അപ്പ നമ്മളെ ക്യാമ്പസിന്റെ പേര് വായിട്ട്ള്ളെ പ്പ തെന്നെ ഹെൽപ്പൊ അല്ലെ ഗ്രൂ പ്പ്ലോൾ ഇട്ടാല് ആള്കള് ചോയ്ക്കും. ആരാണ് തൊക്കെ പർഞ്ഞിട്ടും പിന്നെ ഓരോ പരിപാടികൾക്ക് പോക്മ്പോ ഏതെങ്കിലും ഒരാൾ ഒരു ഒരു കൂട്ടര് പരിചയപ്പെടും. അപ്പൊ പിന്നെ ആ കൂട്ടര്ള്ളെ വേറെ ഏതേലും പ്രോഗ്രാമിൽ നമ്മൾ ഇവരോട് സംസാരിക്കുമ്പോ മറ്റ്ളോര് ഇവരോട് വന്ന് ചോയ്ക്കും. അതെ ആ കുട്ടി ഏതാണ്. അങ്ങനെക്കെ പർഞ്ഞിട്ട് ഇപ്പൊ നാട്ടില് കൊർച്ചൊക്കെരു ബന്ധങ്ങൾ ഞാൻ ണ്ടാക്കിയിട്ട്ണ്ട്
ആഹ് അത് ശരിയാണ്. അത് നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യം തന്നെ ഉള്ളൂ. അതിനെ അമ്മള് അ ത്രയും മനക്കെട്ടിയോടെ വ്ടെ എർങ്ങണം. കാരണം ഏ ഒന്നൊ എ നമ്മള്പ്പോരു പൊതുവേദിയിലേക്ക്പ്പൊ പോവാ ആദ്യവായിട്ട് കടന്ന് ചെല്ല്ണ സമയത്ത് ഒരു മൂന്നോ, നാലോ പേര് അമ്മോട് ചോദിക്കും ഏ താ ആരാണെന്ന്. നമ്മളെറിയാ ത്തമട്ടില് ചോദിക്ക്ണ സമയത്ത് ഞാൻ ഇത്രയും അറിയപ്പെടാത്തൊ രാളാണോ. ഇനി ഞാൻ ചെയ്തിട്ട് കാര്യണ്ടോ ഏ നി ഞാന് ഇങ്ങെൻ തന്നെ തുടരുംന്ന്ള്ള നെൽക്ക് ആ വാശി മടി പിട്ച്ചിരുന്നാ പിന്നെ അങ്ങനെ തന്നെ ണ്ടാവുള്ളൂ മനസ്സിലാക്ക്ണെ
ആഹ് പ്പ
ഏതായാലും ഏഹ് തിനെ കുർച്ച് ള്ളെ ചർച്ചകള് നമുക്ക് വീണ്ടും പുരോഗമിക്കണം. ഓക്കെ ഉം
മ്മള് അത്ങ്ങള്
ശരി